ഇത് അന്നപൂർണ ഊട്ടുപുര നടത്തുന്ന ഹോട്ടല് ഊട്ടുപുരയല്ലേ അന്നപൂർണ്ണ ഊട്ടുപുര അല്ലേ
അതെ അതെ അതെ
നിങ്ങള് അവിടെ ജോലി ചെയ്യുന്നതാണോ അതോ അതിന്റെ ഉടമസ്ഥൻ മുതലാളിയാണോ
ഞാൻ ഇതിന്റെ മുതലാളിയാണ്
പിന്നെ ഞാൻ വിളിച്ചരുത് ഇത് ഭക്ഷ്യസുരക്ഷ വകുപ്പിൽ നിന്നാണ് നിങ്ങളെ സ്ഥാപന ത്തിനെതിരെ കുറച്ച് പരാതി ഉണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടുകാർ ക്കായിരുന്നു കൂടുതൽ പരാതി പരാതി നാട്ടുകാർക്കാണ് കൂടുതൽ പരാതി അവിടെ ഓലെ നാട്ടുകളിലേക്ക് പണിയെടുക്കൻ വരുന്ന ജോലി ക്കാർക്ക് വാങ്ങുന്ന ഭക്ഷണ പഴകിയതാണെന്നും അതുപോലെ മറ്റ് പ്രാണികളെല്ലാം ഉണ്ടെന്നാണ് അവരുടെ വിവരം
അത് അങ്ങനെ പ്രശ്നം ഉണ്ടാകില് കാരണം ഞങ്ങൾ നല്ല രീതിയിലുള്ള ഫുഡുകൾ തന്നെയാണ് ഉണ്ടാ ക്കി സപ്ലേ ചെയ്യുന്നത്
ഉം ആഹ്
വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങുന്ന കടയിൽ നിന്നോ വല്ല ആവശ്യമായ സാധനങ്ങൾ എത്തിച്ച് തരാം
പക്ഷെ നിങ്ങളിൽ നിന്ന് വ വ്യാപകമായ പരാതിയാണ് നിങ്ങളുടെ നാട്ടുകാരിൽ നിന്നും മറ്റു തൊഴിലാളികളിൽ നിന്നും നേരിട്ടത്
അങ്ങനെ വരാൻ സാധ്യതയില്ല ഇനി കടയോട് ഏ
ശത്രുത ഉള്ളവരുണ്ടോ നിങ്ങൾക്ക്
അതേ
അതല്ല ഇത് അവർ തെളിവ് സഹിതമുള്ള നോ ആഹ് അതിന് പറ പരാതിയായ പേപ്പർ അടക്കമാണ് അവര് നൽകിയിട്ടുള്ളത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള നടപടി സ്വീകരി ക്കണമെന്നാണ് അവര് ഉറപ്പിച്ച് പറയുന്നത്
ഞങ്ങൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും അതിനനുസൊത്ത ഏ സേവനങ്ങളും ചെയ്യുന്ന ഒരു കടയാണ്
പക്ഷേ നിങ്ങള് അത് വാങ്ങിക്കുന്ന നിങ്ങൾ സേവനം ചെയ്യുന്ന ജനങ്ങൾക്കല്ലേ അവർക്ക് ഇതിനെതിരെ പരാതിയാണല്ലോ അത് നിങ്ങളെ മാണ് നിങ്ങളിൽ നിന്ന് പൈസയാണ് നിങ്ങൾ തന്നെ പരിഹരിക്കണം
അതേ ചില ആൾക്കാര് പണം തരാതെ കഴിക്കുന്ന ഒരു സംഭവം ഉണ്ട്
ഹലോ കേക്കുന്നില്ലേ ആഹ് ആണ്
ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചോദിച്ച് ചില തർക്കങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട് ഇനി അതിന്റെ ഭാഗമായിട്ടാണോന്ന് അറിയില്ല
ഉം പക്ഷെ അത് അങ്ങനെയല്ല അവര് തെളിയിച്ചത് തെളിവ് സഹിതം ഞങ്ങളുടെ മെയിലിലേക്കും മറ്റു അത് അതിന്റെ മറ്റു രൂപങ്ങളിലും പരാതി ഞങ്ങള് ഏൽപ്പിച്ചു ഓഫീസിലേക്ക്‌ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഓഫീസിൽ വരെ വന്ന് നിങ്ങൾടെ നാട്ടുകാരും മറ്റു അവിടെന്ന് ഭക്ഷണം കഴിച്ച ആളുകളെല്ലാം പരാതി നൽകിയിട്ടുണ്ട്.
ആഹ് തെളിവൊന്ന് ഞങ്ങക്ക് കാണിച്ചു തരാൻ പറ്റുമോ?
ആഹ് തെളിവ്ന്നാ ഇങ്ങളെ ഹോട്ടലിന്റെ യിലേക്ക് മെസ്സേജ് അയച്ച് അം അയച്ചിട്ടുണ്ട്. അതില് ആ നമ്പറി തന്നെ അല്ലേ നിങ്ങളെ മറ്റു കാര്യങ്ങൾ?
ഇനി എന്താച്ചാ തെറ്റ് അത് ഞങ്ങൾ റെഡിയാക്കിക്കോളാം.
ആഹ് അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ. ഇങ്ങള് നാട്ടുകാരോട് ക്ഷമാപനം നടത്തണല്ലോ അതെതിരെ ഈ രോഗങ്ങള് വ്യാപകമായി നടക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങള് പാകം ചെയ്ത് വിതരണം ചെയ്യുന്നതോട് കൂടെ ജനങ്ങൾക്കെല്ലാം അസുഖവും രോഗവും മറ്റു ഉള്ള ചികിത്സ തേടേണ്ട അവസ്ഥയാണ് ഓൽക്ക് വെരുന്നത്.
അതെ അവർക്കെന്തെങ്കിലും ഏഹ് അനുഭവപ്പെട്ടിട്ട്ണ്ടേൽ അതിനുള്ള ഏഹ് പണം എത്രയാച്ചാൽ ഞങ്ങൾ ചിലവാക്കാൻ ഷ് റെഡിയാണ്.
ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ പഞ്ചായത് ത്താരോഗ്യ കേന്ദ്രത്തില് വന്നത് മുപ്പതിലേറെ കേ ഏഹ് വിഷയങ്ങളാണ് ഇത്തരത്തിൽ രോഗം ബാധിച്ച് ഫുഡ് പോയ്സൺ അതുപോലത്തെ രോഗങ്ങൾ ബാധിച്ച് പരാതിയായി വന്നിട്ടുള്ളത് അതെല്ലാം ഞങ്ങടെ ഭശ്യ ഭരിഷ്യ സുരക്ഷാ വകുപ്പിനെയാണ് ബാധിക്കുന്നത്.
ഇതെല്ലാം ഞങ്ങളുടെ കടയിൽ നിന്നാണെന്നാണോ താങ്കൾ പറയുന്നത്?
നിങ്ങ എല്ലാം നിങ്ങടെ കടയിൽ നിന്നല്ലാ പക്ഷെ നിങ്ങളെ നാട്ട് നമ്മുടെ നാട്ടില് കൊറെ ച്ചറിയപ്പെട്ട ഒരു ഊട്ടുപുരാന്ന്ള്ളത് നിങ്ങളാണ്. മാത്രല്ലാ നിങ്ങള് അതിനനുസരിച്ചുള്ള ഏഹ് രൂപയിലും ഏഹ് അതില്ള്ള ഭക്ഷണങ്ങളുടെ വിലയിലും കുറവായത് കൊണ്ട് തന്നെ പൊതുവെ സാധാരണ എല്ലാവരും അവിടെന്നാണ് വാങ്ങാറുള്ളതെന്നാണ് നമുക്ക് നൽകിയ കിട്ടിയ വിവരം, പിന്നെ നിങ്ങളെ നാട് ലെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലുള്ള പ്രമുഖരെല്ലാം ഞങ്ങടെ അടുത്ത് വന്നിരുന്നതും അപ്പളും നിങ്ങളെ ഹോട്ടലിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്.
ഞങ്ങൾ ക്ഷമാ ക്ഷമാപണം നടത്താനും അതുപോലെ അതിനുള്ള ചികിത്സാ സഹായം എന്താന്നെച്ചാ അത് തെരാനും ഞങ്ങൾ റെഡിയാണ്.
നിങ്ങളതിന്റെ മുതലാളിയാണെന്നല്ലേ പറഞ്ഞേ അതൊരു ക്ഷമാപനത്തി നട ത്തണ കാര്യല്ലല്ലോ? ജനങ്ങളുടെ ആരോഗ്യവും അവരുടെ ക്ഷേമവും ബന്ധപ്പെട്ട അതിനു ബാധിക്കുന്ന വിഷയാണ്. അതിനെ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാൻള്ള എന്തെങ്കിലും മാർഗങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ക്ഷമാപനം നടത് നടത്തിയതിൽ അതിലൊരിക്കലും ഒരു മാറ്റമോ അവർക്ക് അതിനൊരു ഒരാശ്വാസമാകുന്നില്ലാ.
ഞങ്ങൾ എന്ത് ചെയ്യണെന്നാ നിങ്ങൾ പറയുന്നേ?
എന്താ പറഞ്ഞത്?
ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ പറഞ്ഞു ക്ഷമാപണം നടത്തണെന്ന്.
ക്ഷമാപനം അത് നിങ്ങടെ കടയിൽന്ന്ണ്ടായ വീച്ചേക്കുള്ള ചെറിയൊരു നിങ്ങൾക്കൊരു ഗുണപാഠത്തിന് വേണ്ടിയിട്ടാ പക്ഷെ ഇത് ജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം വേണല്ലോ അതെന്താണ്?
അതെ ഇനി ഞങ്ങൾ നല്ല രീതിയിലുള്ള ഭക്ഷണം തന്നെ തയ്യാറാക്കിക്കോളാം.
അപ്പൊ ഇതുവരെ ഉണ്ടായതിന്ല്ലെ പ്ര് പരിഹാരമോ?
ഇതുവരെ ഉണ്ടാതിന് നിങ്ങൾ പറയൂ എന്താ അതി നുള്ളത് ചെയാ
സാധാരണ ഇത്തരത്തിലൊരു വിഷയം വന്നാ നമ്മൾ ചെയ്യാ ചെയ്യുക എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ അടുത്തുള്ള അനാഥാലയത്തില് അഞ്ചു ദിവസത്തെ ഭക്ഷണം അതുപോലെ മറ്റു ചെലവുകളെല്ലാം ഭക്ഷണപരമായ ചെലവുകളെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ് വേണ്ടത്.
അതിത്തിരി കൂടുതലല്ലേ. ഞങ്ങൾ സാധാ ഊട്ടുപുരെയെല്ലാം വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്.
ഉം
അഞ്ച് ദിവസത്തെ ചെലവ് ന്ന് പറയുമ്പോ നമ്മക്കതൊരു മാസത്തെ വരുമാനമായി മാറൂല്ലേ.
സാധാരണ ഞങ്ങള് മറ്റു പൈ പൈസപരമായ മറ്റു നടപടികളൊന്നും സ്വീകരിക്കാതെ ഇത്തരത്തിലുള്ള നിങ്ങൾക്കും കൂടെ ഒരു ഫലപ്രദമാകുന്ന ഒരു നടപടിയാണ് ഞങ്ങളിപ്പോ അറിയിച്ചത്. അതിൽ നിങ്ങക്ക്
ഓരൊ ദിവ
മാസത്തില് ഓരോ ദിവസൊ? മാസത്തിലോ? ഹലോ ഹലോ